ഹലോ ആ എന്നാ പറയുന്നു ഹലോ ഹലോ കേക്കുന്നില്ലേ
ആ ഇപ്പം കേക്കാം
ഉണ്ടുണ്ട്
ഹലോ കേക്കുന്നുണ്ടോ ആ ഫുഡ് കഴിച്ചോ
കഴിച്ചു കഴിച്ച്
മം ഞാൻ വരാൻ താമസിച്ച് ലാബില് കേയറിയായിരുന്ന് ആ അവര് ടെസ്റ്റ് ടെ സ്റ്റ് ചെയ്ത് എല്ലാത്തിനും ബ്ലഡ് ഒക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് താമസി പറഞ്ഞ് ലേറ്റാകും അതിന്റെ അത് കഴിഞ്ഞിട്ട് ചെല്ലാം പറഞ്ഞു വൈകിട്ടെങ്ങാനും ചെല്ലാൻ പറഞ്ഞു മം അതുകൊണ്ട് ഇങ്ങ് പോരുന്ന് വന്നിട്ട് ഫുഡ് കഴിച്ചു ബില്ല് അടച്ചിട്ട് വന്ന് ഇനി ബില്ല് ആയിരത്തി ഇരനൂറ്റി എഴുപത്തിയഞ്ച്
മം തൈറോയിഡ് മറ്റേ ടി എസ്
ആ അവിടെ ആ അത് മറ്റേ അല്ല ബ്ലഡ് ഇല്ലാരിന്നു സെപ്പറേറ്റ് ഇല്ല ആ മൂന്ന് എടുത്തിട്ടുണ്ട് ആ അത് ആദ്യമയാണെങ്കിൽ നല്ല ഫ്ലോയിലിങ്ങ് പോരുന്നു ബ്ലഡ് എടുത്തപ്പം ആദ്യത്തെ ഇതിൽ രണ്ടാമത്തെ രണ്ട് ട്യൂബിലും വരുന്നില്ല ഞാൻ പറഞ്ഞ് ഇത്ര അതിനകത്ത് നറച്ചെടുത്തിട്ടല്ലയോന്ന് ചോദിച്ച് കൊറെ കുറച്ച് എടുത്താ പോരായിരുന്നൊ എന്ന് ചോദിച്ച് അവര് പിന്നെ എന്തായാലും എടു എടുത്ത് വെച്ചിട്ടുണ്ട്, വൈകിട്ട് വൈകിട്ടത്തേക്ക് ആകും എന്ന് പറഞ്ഞു
ആ ഇനിയല്ലേ പിന്നെ വേറെ എവിടെേലും ചെയ്യണമെങ്കില് സ്കാൻ കൂടി ഒന്നുകൂടി
ആ സ്കാൻ സ്കൻ ഒക്കെ കാര്യ ഇവര് സ്കാൻ ചെയ്തത് അതിനതിനകത്തല്ലേ എഴുതിയേ അറിയത്തില്ലടേ ഇതിനിയിപ്പോ എന്തോ ചെയ്യുവെന്നേ
നമ്മുക്ക് അങ്ങനെയാലു ഒന്ന് പോയി തെരക്കി നോക്കിയാലോന്ന് വെല്ലോം ഉണ്ടോന്ന് ഒരു ദിവസം ഇയാള് ഇത് ടോക്കൺ എടുത്തിട്ടേ
നമുക്ക് രണ്ടു പേർക്കൂടി ഒന്ന് പോയി നോക്കാം വേണെങ്കി
എന്തുവാണോ ഖാര്ച് കാര്യം ഇവരെ ഈ സ്കാൻ ചെയ്ത സാധനവേ അതിൽ ലങ് വെച്ച്
ആ അതേടെ അവ്ടെ അങ്ങനെ ചെടുക്കുന്നത് ആ അങ്ങനേ വെക്കത്തൊള്ളു നമുക്ക് അല്ലേലും നമുക്കിപ്പം ഡോക്ടേഴ്സിനെ കാൺണെങ്കില് സ്കാനിങ്ങിന്റെ റിപ്പോർട്ടില്ലാ അവര് തരുവല്ലോ
ആ ഫയലില് വെക്കുന്നയോണ്ട് നമുക്ക് കിട്ടുന്നില്ലല്ലോ മറ്റേത് ആ അവര് എന്നിട്ട് ചോദിച്ച് അന്ന് എത്ര ഒണ്ടായിരുന്ന് അന്ന് ഇത്രേ ഒണ്ടാ ഇല്ലായി ആ ഒണ്ടായിര്ന്ന് കാണ ത്തില്ലല്ലോ എന്ന് ചോദിച്ച് അപ്പോഴും ഞാൻ എന്തായാലും ഫോണില് ഒണ്ടായിരുന്ന് ഞാൻ ഇന്നലെ നോക്കി വെച്ചിട്ടാ പോയത് ഞാനാ റിപ്പോർട്ട് ഇവിടെ സൂക്ഷിച്ചു വെച്ചേക്കുവാരുന്നെന്നേ ആ ഇവിടെ ഒണ്ടായിരുന്ന് മറ്റേല്ലലവിര് വിരുന്നിന് വന്നപ്പം ഒതുക്കിയ കൂട്ടത്തിപോയി പിന്നെ എന്നിട്ട് ഞാനിനി വേണ്ടി വരുവോന്ന് വിചാരിച്ച് ഇങ്ങനെ ഫോ ഫോണില് തപ്പിയപ്പൊഴാ റിപ്പോർട്ട് കിട്ടിയത് അങ്ങനെ അതും എടുത്ത്ട്ട് കാണിച്ച് അപ്പഴാ അവര് പറയുന്നെ ഇത് എൻ്റെ കയ്യിൽ ഒണ്ടായ്ര്ന്ന് കഴിഞ്ഞ ആഴ്ച വരെ മറ്റേ ആ പുള്ളാര് വന്നില്ലേ വിരുന്നിന് വന്നില്ല്യോ ആ കല്യാണം കഴിഞ്ഞി അന്ന് ആ സമയത്ത് ഒതു ക്കിപ്പാ അത് വരെ ഇവിടെ ഒണ്ടായിരുന്നു എന്റെ കയ്യീ ഇരുന്ന സാധനവാ അന്ന് ഒതുക്കിയ കൂട്ടത്തി ഇനി ഇത് ആവശ്യം ഇല്ലെന്ന് വിചാരിച്ചാണോ ഓ എന്തോ ചെയ്യാനാണ് ഇതിനിയിപ്പോ ഇങ്ങനെയൊക്കെ വയരുമ്പോഴത്തേന് ആകെ ടെൻഷനും ആയില്ല്യോ എന്തോ എന്തുവാന്നറിയോ അപ്പോ അവര് ഞാനത് കാണിച്ചു അപ്പൊഴ് ഫോണിലൊണ്ടെന്ന് പറഞ്ഞ് അവരിത് സ്കാൻ ചെയ്യുമ്പോ കാണിച്ചു തന്നു ദാണ്ടെ കണ്ടോന്ന് പറഞ്ഞിട്ടെ ഫുള്ള് വല്ല്യ ഒരിത് എന്നിട്ട് ചോദിക്കുന്നത് അറിയാൻ പറ്റുകയില്ലായിരുന്നോന്നാ ചോയീക്കുന്നെ നമുക്ക് നമുക്ക് തന്നെ അറിയാന്ന്
ആ ആ അല്ലേലും വെല്ല്യതാണെ പോലും ചെലവർക്ക് അറിയത്തില്ലടേ ന്നാള് ന്ന ഇവ്ടെ നമ്മുടെവിടെ ഇതുപോലെ ഒത്തിരി ഭയങ്കരവായിട്ട് കൂടിട്ട് പോലും അവരറിഞ്ഞില്ല എത്രയോ കിലോയാണ്ട് ഉണ്ടായിരുന്നെന്ന് അവരറിഞ്ഞി എന്നിട്ട് പോലുവേ വയറിങ്ങെ വെലുതായിട്ട് ഇങ്ങനെ വീർത്തിര്ന്നി ട്ട് പോലും അവരറിഞ്ഞില്ല അതും വെച്ചോണ്ട് അവര് നടന്നൂന്ന്
ആ വിയ ആ ന്നിട്ട് ഇവരിപ്പൊ ആ ഇവരിപ്പോ പറഞ്ഞത് അറിഞ്ഞില്ലിയോ ഇത്ര നല്ല ഇത്രയും വളർച്ചയ നല്ലപോലെ വയറില് അറിയാം ആ എന്നിട്ട് പിന്നെ പറഞ്ഞു വേണവെങ്കിൽ കെടന്നിട്ട് നി നിവർന്ന് കെടന്നിട്ടേ ശ്വാസം പാെറത്തോട്ട് വിട്ടിട്ടെ അത് നോക്കുമ്പ സത്യവാടെ ഞാൻ പിന്നെ വന്നൊന്ന് ടെസ്റ്റെയ്ത് നോക്കി ന ല്ല അറിയാൻ പറ്റുന്നൊണ്ട് കേട്ടോ ആ ന നല്ല പോലെ അപ്പൊ അവരത് കാണിച്ച് ഫുള്ള് ഒരു സൈഡ് ഫുള്ള് വല്തായി അപ്പഴാ പറഞ്ഞെ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ് നേരത്തെ ഇത് അറിയായിരുന്നോന്ന് ചോയ്ച്ച് ഞാൻ പറഞ്ഞ് അറിയാരുന്ന് ഇങ്ങനെ ഒന്നര വർഷം മുമ്പ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടൊണ്ടായിരുന്നു അപ്പോഴ് ആ അല്ല അപ്പ അപ്പോഴും അവര് അതാ പറയുന്ന ഇത് വെളിയിലോട്ട് ആയോണ്ട് ഇത് കൊഴപ്പവല്ല അത് കറക്റ്റാ പക്ഷെ ഈ സാധനത്തിന് ന മ്മള് വിചാരിച്ച പോലല്ല ആ ഫാസ്റ്റ് ഗ്രോത്തായി കാണിക്കുന്നെ ഭയങ്കരവായിട്ട് അപ്പോഴ ഡേറ്റ് ഇതെടുത്തപ്പ എന്റെ കയ്യിൽ ഉ ണ്ട് അപ്പോ അവര് പറഞ്ഞു ഒക്ടോബർ പതിനഞ്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ പറഞ്ഞ് ണ്ട് ഇപ്പോ ഈ ഒന്നര വർഷല്ലേ അയോള് ഒന്നര വർഷം കൊണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് എന്നുള്ളത് ടെൻ പോയിന്റ് ഫൈവ് കഴിഞ്ഞ് ഒന്നര വർ വർഷം കൊണ്ട് ഇതി ഇത്രയും വളർന്നില്ലോന്നാ ഇതിനെ ഡബിള്
ആ അതാ ഒന്നും വെച്ചോണ്ടിരിക്കണ്ട എന്തായാലും ഒന്ന് വേറെ എവിടെലും കൂടി ഒന്നേ
ആ അതാ ഇവര് മാത്രം അങ്ങനങ്ങ് ഇതായിട്ടെ ഉം
മറ്റേ ഇവിടെ പോകായിരുന്നു മടു മറ്റേ നമ്മടെ അവിടെ അമ്മേടാവിടെ
ആ പക്ഷെ എല്ലാടോം ഇതുപോലന്നെ അല്ലേയോ
ആഅവിടെ ഇതിന്റെ ബാക്കിയായിരിക്കും എന്നാലും നമുക്ക് ഒന്നുകൂടി അറിയാലോ ടെ കറക്റ്റ് കാര്യങ്ങളെ ഇതിനെ കുറിച്ച്
കാര്യം അറിയായിരുന്നു ആ എന്തു വന്നേലും ഇ ഇതിപ്പം തൽക്കാലം ഇങ്ങനെ നിക്കട്ട് ബാക്കി ഈ ടെസ്റ്റ് എല്ലാം വരട്ട് എടെ അത് ചെയ്യണോങ്കിലും ഇനി കുറേ ടെസ്റ്റ് ചെയ്യണോന്ന് എന്നിട്ട് രണ്ട് ഡോക്ടേഴ്സ് അനസ്തെഷ്യയും കാർഡിയോളജിയും
ആ അതല്ലേലും അവര് കാണാതെ ഇത് ചെയ്യത്തില്ല മറ്റേര് സർജറി പോലെ അല്ലേടെ ഇത്
ആ അത് തന്നെ ഇത് ലിവർ ഇതിന്റെതൊ വേറെ എന്തോ രണ്ട് മൂന്ന് ടെസ്
ആഹ് എല്ലാ ടേസ്റ്റും കഴിയാതൊന്നും അവര് ചെയ്യത്തില്ല നമ്മുടെ അവിടെയാണേലും ഇപ്പൊ അതാ ഞാൻ പറഞ്ഞ മറ്റെടുത്താണങ്കി അവിടെ എല്ലാ ഫെസിലി റ്റിസും ഉണ്ട് നമ്മൾ അവിടെ ചെല്ലുവാണെങ്കിൽ കാടിയാക്കിന്റെ ആണെലും എല്ലാ വേ അവിടെ തന്നെ ഉണ്ട്
ഇതിപ്പോ ഇത്രയും ടെസ് ടെസ്റ്റ് കഴിഞ്ഞിട്ടെ ടെസ്റ്റ് കഴിഞ്ഞിട്ടെ അവര് കാണുണ്ടോ ഇത് ഈ രണ്ട് ഡോക്ടേഴ്സും ഓക്കെ പറഞ്ഞാലെ ഇത് ചെയ്യത്തോളെന്നാ പറയുന്നേ പക്ഷെ ചെയ്യുന്ന ഇത് ഇപ്പൊ അവിടെ പോണം ഇവിടെ ഇല്ലാത്ത കൊണ്ട് അവിടെ പോണം അവിടെ പോയി അന്ന് തന്നെ കഴിഞ്ഞിട്ട് വൈകുന്നേരം അന്ന് തന്നെ വിടാ അല്ലെങ്കില് പിറ്റേന്ന് രാവിലെ ആയിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്ന കൂടെ ഒരാള് നിക്കണം എന്നൊക്കെ പറഞ്ഞു നമുക്കിപ്പ അ അത്രയും ദൂര പോണ്ടയൊ അവിടന്നെങ്കി ഇവിടെ ഇല്ലേന്ന് ആഹ് ഇവിടെ ഇനി നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലില് എന്തുവാ സ
ആഹ് ഗവൺമെന്റ് ഹോസ്പിറ്റല് ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ അവ നമ്മ ഇതിനെ കുറിച്ച് നമ്മൾ അങ്ങനെ കേട്ടിട്ടു ഇല്ലല്ലോ ലപ്രോസ്കോപ്പി ഗവൺമെന്റ് ആശുപത്രി ഞാൻ കേട്ടിട്ടെ ഇല്ല
കാണത്തില്ലായിരിക്കും ഇല്ലയോ
എന്തവാന്നറിയത്തില്ലലോടെ
ആ ഇതിനെ കുറിച്ച് അറിയാവുന്ന ആരും ഇല്ലന്നെ താന്നും ല്ലേ ചോദിക്കാനേ
ഉം അത
ഇവിടെ ആര് അങ്ങനെ ഉണ്ടോ നേരത്തെ വല്ലോം സർജറി വല്ലോം നടന്നി ട്ടുണ്ടോ
അതാ ഒന്നും അറിയൻ വേലാ ലാപ്രോസ്കോപ്പിയുടെ സർജറി നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി ചെയ്യുന്നുണ്ടോന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ വല്ല ഉണ്ടായിരുന്നുണ്ടെങ്കി നമുക്ക് മെനക്കേ മെനക്കേടാ എങ്കിൽ പോലുവേ
ആഹ് ഇല്ലേ ഇത് ഇത്ര ഇത്ല്ലേ ഇപ്പ അയാള് പറഞ്ഞ ഇതില് തന്നെ ഈ ഡോക്ടർ അല്ല ഡോക്ടർ ഇത് ഫുള്ള് എഴുതീട്ട് പിന്നെ അട്ത്ത കൗൺസില് ചെയ്യാ ആളവ്ടാ അയാടെ അട്ത്തോട്ടാ വിടുന്നെ അവരാ ഫുൾ ഡീറ്റെയിൽ ഇതെല്ലാം പറയുന്നേ അപ്പോഴെ അയാള് പറയുന്നുണ്ട് അറുപതിനായിരം ആകും. പിന്നെ അയ്നകത്ത് വേറൊരു ഹ് ഇത് എഴുതിട്ടുണ്ട് ട്ടോ, ഇത് റിമൂവ് ചെയ്യുന്ന ഒര് ഇതൂടെ ചേർത്താണോ? എത് എമ്മില് തുടങ്ങുന്ന എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ ആഹ് ഒരു വീട്. അതു കൂടെ ചേർത്താണോ ഈ ഇത് വരുന്നതെന്ന് അറിയത്തില്ലെന്ന്. അപ്പൊ അവിടെ വിളിച്ചു ചോദിച്ചാലേ.. റേറ്റ് അറിയത്തോളു അയാള് വിളിച്ചു, പക്ഷെ അവിട്ത്തെ സാറ് എടുത്തില്ല. ഇത് ചെയ്യുന്ന കൂ ട്ടത്തില് ഈ ഇതിന് ഇതൂടെ ഉൾപ്പെടുത്തിയാണോ ഈ അറുപതെന്ന് അറിയത്തില്ല.
ആഹ് എടെ അന്ന് എത്ര എത്ര വർഷം മുമ്പ് ഏഴ് അവക്ക് ഇപ്പ എത്ര വയസുണ്ട് ഒമ്പത് പ ആ ഒമ്പതോ പത്തോ അല്ല എട്ട്. എട്ട് വർഷം മുമ്പ് ചെയ്തപ്പോ നമ്മടെ മറ്റേ ഇവിടെ ചെയ്തപ്പോ അമ്പതിനായിരം രൂപയായി
ആഹ്
അം ആ..
ഇത്പ്പ അറുപത് പറഞ്ഞ് ആഹ് ഇത്പ്പ അറ്പത് പറഞ്ഞ്. അറ്പത് പറഞ് ട്ട് എടെ അറ്പതന്ന് പറഞ്ഞാ ഫുള്ള് അറുപതല്ല. നാല്പ്പത്തഞ്ചും പതിനഞ്ചും എന്നാ പറയുന്നേ നാപ്പത്തഞ്ച് ഈ ലാപ്രോസ് കോപ്പിക്ക് നാപ്പത്തഞ്ച് പിന്നെ ബാക്കിയുള്ളെ ചെലവ് പതിനഞ്ച് പറഞ്ഞേ അങ്ങനെ അറുപത് ഏകദേശം അറുപത് പക്ഷെ ഇതിൽ അയാൾക്ക് സംശയം ഈ നാല്പ്പത്തഞ്ചിനകത്ത് ഈ ഈ ഞാൻ പറഞ്ഞില്ലെ ഈ ഒരു ഒരെണ്ണവും കൂടെ പറഞ്ഞന്ന്. അത് ഈ റിമൂവൽ ല അതും കൂടെ ചേർത്താണോ ഈ നാൽപതഞ്ച് എന്നുള്ളതാണ് സംശയം അപ്പൊ സാധാരണ ഈ ലാപ്രോസ്കോപി ചെയ്യുമ്പ അല്ലാതെയൊക്കെ ചെയ്യുന്നല്ല്യേയുള്ളൂ അല്ലാതെ ഈ റിമൂവല് വരുന്നത് ഉണ്ടോന്ന് അറിയത്തില്ലെന്ന്.
ആ ആ ആ
ആ അപ്പൊ ഈ ലാപ്രോസ്കോപ്പി നാപ്പത്തഞ്ചാ പിന്നെ ബാക്കി ചെലവ് പതിനഞ്ച് വ അങ്ങനെ അറുപത് പിന്നെ ഇത് ചേർത്താണോ ഈ നാപ്പത്തഞ്ച് വരുന്നത് ന്നുള്ളത് അയാൾക്ക് സാ സംശയം വന്നിട്ട് ആ വിളി ച്ച് പക്ഷെ മറ്റേ സാർ എടുത്തില്ല അപ്പൊ അത് ചോദി കൺഫോം ചെയ്തിട്ട് എന്നെ വിളിച്ച് പറയാം എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റക് തീരുമാനിക്കാൻ പറ്റത്തില്ല. ഹസ്ബൻറു ആയിട്ട് കൺസൾട്ട് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തീരുമാനം പറയത്തോള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് ആ ലാസ്റ്റ് ഡിസിഷൻ പറഞ്ഞാ മതി. ടെൻഷൻ ഒന്നും ആവണ്ട ആ ഇത് നോക്കിട്ട് അപ്പൊ അപ്പഴാ പറഞ്ഞ ബയോപ്സിക്ക് അയക്കേണ്ടേ വരുമെന്ന്.
ആ അതിപ്പോ എന്തായാലും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ബയോപ്‌സിക്ക് അയക്കും അവര്.
ഓ അത് കേട്ടപ്പോ ഒരു ടെൻഷൻ പെട്ടെന്ന് അത് വരെ കുഴപ്പല്ലായിരുന്നു.
അല്ലേലും മുഴകളെല്ലാം ആയി. ടെ എല്ലാ സംഭവങ്ങളും നമ്മള് ഇത് വ ഇത് അതുപോലെ പെട്ടെന്ന് ഇങ്ങനെ ഗ്രോത്ത് ഒത്തിരി പെട്ട വളരുലെ അതുകൊണ്ട് അവര് അയക്കാതിരിക്കത്തില്ല.
അവര് എന്നിട്ട് എന്നിട്ട് പറയാ. ആ ടെൻഷൻ വേണ്ട നൂറിൽ ഒരാൾക്കൊക്കെ അത് അങ്ങനെ വരുത്തുള്ളൂ എന്ന് നൂറിൽ ഒരാക്ക് ന്ന് പറയുമ്പോ നമ്മളൊ ആ നൂറ പേരുള്ള ഞാനും ഉണ്ടോ എന്ന്
അതാ വെച്ചുകൊണ്ടിരിക്കണ്ടായി എന്തായാലും എവിടെലും കൊണ്ട് കാണിച്ചിട്ട് ഇപ്പൊ അവിടെയല്ലുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടി എടു നല്ലതായിരിക്കും ന വേറെ എവിടെേങ്കലും കൂടി നോക്കിയിട്ട് എന്താെന്ന് വെച്ചൽ തീരുമാനിക്കുന്നു അല്ലഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പെട്ടന്ന് വളരുന്ന ആണെ നമുക്ക് പിന്നെയാണെങ്കിലും ഒന്നും പറയാൻ പറ്റത്തില്ല എന്തേലും ആയി പോയിട്ട് പിന്നെ കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യുണ്ട്
ആ അവരുടുത്ത് തന്നെ വേണന്നും എനിക്കും ഇല്ല കാര്യ ഈ ദൂരെ പോവണ്ട ആയോണ്ട് അവര് ഡോക്ടറ ഉള്ള ഒക്കെ നല്ല ഡോക്ടറാ
ആ
ക്ലിയറ ആ നല്ല ആളും ഉണ്ട്
അതാടെ നമുക്ക് നമുക്ക് മറ്റടത്തും കൂടി പോയി നോക്കിയിട്ട് എന്ന് വെച്ചാ അയാളും കൂടി എന്ത് പറയുന്നന്ന് അറിയാലോ പപ്പപ്പായയും കുട്ട കൊണ്ട് നമുക്കൊരു പോയിട്ടേ
ആഹ് കാണി
ഉം അവിടെ എന്തായാലും കാണിച്ചു നോക്ക് ക്കാ ആ ഇവരെന്തോ പറയുന്നത് എത്രോ ആകോ എന്തോന്നൊക്കെ നമുക്കൊ ഒന്ന് അറിയുകയും ചെയ്യാലോ
ഇതിപ്പോ നമ്മള് ഇത് വെളിലൊരു സ്കാൻ ചെയ്യാതെ കൊണ്ടുപകാനും പറ്റത്തി
പറ്റത്തില്ല അല്ല അതിന് നമുക്ക് ഇവിടെ എല്ലാം ഒരു സ്കാനിംഗ് അങ്ങ് എടുത്ത പോരെ മറ്റേ അം അന്ന് അമ്മമ്മേടെ അടുത്ത് എടുത്തണേലും പോയി ഒരു സ്കാനിങ്ങും കൂടി റിപ്പോർട്ടു ആയിട്ട് പോവാം
ആഹ് ആ പഴയ മറ്റേ റിപ്പോർട്ട് കാണിച്ചിട്ട് ചെയ്താൽ അതിന്റെ ആ ഫോ ഉണ്ടല്ലോ ഫോണിൽ കിടപ്പുണ്ടല്ലോ അത് കാണിച്ചിട്ട് ഒന്നുടെ എങ്ങനെ ഉണ്ട് എന്ന് അറിയൻ വളർച്ച കൂടിയോ കുറഞ്ഞോന്ന് അറിയാനാ എന്ന് പറഞ്ഞ്
ആഹ് അത് പറഞ്ഞാൽ മതി അത് അവര് ഓക്കെ ആകും അങ്ങനെ എടുത്തോണ്ട് പോയി അവിടെ ചെന്ന് കൊണ്ട് കാണിച്ചിട്ടേ ഒന്ന് വിളിച്ചു അപ്പാട് പറയും ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് ഒന്ന് പോയി കണ്ണ് ക കാണിച്ചിട്ട് വരാരുന്നു
ആഹ് എന്തോ പറയുന്നന്ന് നോക്കാലോ മ മറ്റേ മരുന്നിന്റെ കാര്യം ചോദിച്ചായിരുന്നോ
ആഹ് അത് ചോദിച്ചു ആ അത് സോൺചൻ പറയ മറ്റേ എന്തുവാ ഇത് എതുവാ